എന്തൊക്കെയുണ്ട് വിശേഷം
നല്ല വർത്താനാണ്
എവിടേ എന്തെങ്കിൽ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ വെറുതെ ഇരിക്ക്യാ വെറുതെ ഓരോ സ്റ്റോറിയൊക്കെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്ക്യാണ്
ഏഹ് ങ്ങള് സ്റ്റോറി ഒക്കെ വായിക്കും
ഓഹ് ഞാന് പണ്ടു മുതലേ എനിക്ക് വായന വയങ്കര ഇഷ്ടാണ് അപ്പോം ഈ വെറുതെ ഇരി ക്കണ സമയത്തൊക്കെ ഞാൻ എന്തെയ്യും വായനായിരിക്കും
ഏത് ആഹ്
പലതരം നോവലുകള് വായിക്കാറിണ്ട്
ആണോ
ആവോ നിങ്ങക്ക്ക്കെന്താ പണി
ഞാ എനിക്കിപ്പോ പ്രത്യേകിച്ച് പണി ഒന്നല്ല ഇപ്പ ഭക്ഷണൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് മ ക്കളൊന്നും ഇല്ലാത്തോണ്ടേ അങ്ങനെ ഇരിക്കാണ് ഇവിടെ
എല്ലാരും സ്കൂള് പോയിട്ടുണ്ടാവൂ ല്ലേ
ആഹ് അതെ സ്കൂള് പോയിട്ടുണ്ട്
ഓഹ്
ഒരുപാട് ബുക്ക് വായിച്ചിട്ടുണ്ടോ
കൊറെയൊക്കെ ഇപ്പൊ എടുത്തു പറി ഞാന് ഇപ്പോ എനിക്ക് ഏറ്റും ഇഷ്ടാ യത് ആടു ജീവിതം ആ ഒരു ഞാൻ വായിച്ചേല് ഏറ്റും ഇഷ്ടായത് ആടുജീവിതം ന്നുള്ള നോവലാണ്
ആണോ ഇപ്പൊ അതിനെ ഒരു കുറിച്ചു രു സിനിമ ഇറങ്ങിയിട്ടില്ലേ
ആഹ് പൃഥ്വിരാജിന്റെ
ആഹ് പൃഥ്വിരാജ്ന്റെ ആ നോ ആ നോവല് ഇത്വരെയാ തന്നെ
ആഹ് സെയിമാണ് ആഹ് സെയിമാണ് പക്ഷെ നമുക്കത് ഒന്നും കൂടെ തെളിഞ്ഞു കാണിച്ചു തരാണ് സിനിമേക്കൂടെ
ആഹ് ആഹ്
വായനയാവുമ്പം അത് വേറെരു ഭംഗിയാണ് അതുപോലെ ഇതാവുമ്പോ നമുക്ക് കണ്ട് കണ്ട് രസിക്കാലോ
ആഹ് ആഹ് ശരിയാ ഇങ്ങൾ എങ്ങനെയാ ലൈബ്രറി പോയി എടുക്കലാ
ലൈബ്രറി നമ്മള് വീ നാട്ടിലുള്ള ലൈബ്രറില് പോയി എടുക്കാറുണ്ട് അതുപോലെ സ്കൂളും കോളേജിലൊക്കെ ആയന്നെ അങ്ങനെ അവിടുത്തെ ലൈബ്രറി പോയിട്ട് എടുക്കാറുണ്ട്
ആണ്ല്ലേ
ആഹ് അല്ലെങ്കിൽ പിന്നെ നമ്മള് ഓൺലൈനായിട്ടൊക്കെ വരുത്തും
ആഹ്
നോവല്
ആഹ് ആഹ്
ക്കെ അങ്ങനത്തെ കുറേ സാധനങ്ങള്
ആണ് ല്ലേ ഓൺലൈന് ഇപ്പൊ ഓൺലൈനായിട്ട് എല്ലാ സം ഭവം കിട്ടല്ലല്ലോ
ആഹ് അതെ ഓൺലൈനായിട്ട് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാറുണ്ടോ
ആ മീഷ് ആഹ് കാഷ് വാങ്ങാറുണ്ട്
ഓഹ് ഡ്രസ്സ്‌ ആയിരിക്കുലെ മേ കൂടുതലായി
ആഹ് ഡ്രസ്സ്‌ സ്സ് ഡ്രെസ്സ്ല്ല നമ്മളെ കി അടുക്കളേക്കില്ല സാധനങ്ങളുണ്ട്
ആഹ് അടുക്കള പാത്രങ്ങള്
അടുക്കള പാത്രങ്ങള് ടിന്നുകള്
ആഹ് ആഹ് എങ്ങനെയാ നമുക്ക് പ്രൈസില് വെലക്കൊക്കെ മാറ്റണ്ടോ
ആഹ് ഓഹ് ഒരുപാട് മാറ്റണ്ട്ട്ടോ നല്ല വിലക്കുറവുണ്ട്
കൊറവായിരിക്കുംല്ലേ
ഓഹ് കൊറവായിരിക്കും നമ്മളപ്പോര്
ഓഹ്
ടൗണില് പോയി വാങ്ങുമ്പോളെ നമ്മളാ വണ്ടി കൂലിം ഒക്കെ നോ ക്കുമ്പളെ
അപ്പം ഇതായിരിക്കും ഒന്നും കൂടി ഒന്നും കൂടി നല്ലത് ഇതാവുമ്പോ വീട്ടിലെത്തോല്ലൊല്ലേ
ആഹ് അതെ അതെ ഇങ്ങട്ട് കൊറെ ഇപ്പ ബുദ്ധിമുട്ടായോ വിളിച്ചത്
ഇല്ല ഇല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്തിന ബുദ്ധിമുട്ട് ഇങ്ങനെ വെറുതെ ഇരി ക്കുമ്പോ ഇങ്ങനെ
ക്കലായിരുന്നോ അതുകൊണ്ടാ ചോദിച്ചതിട്ടോ
അത് വായിച്ചിങ്ങനെ ചെലപ്പോ ഇങ്ങനെ വായനേലിങ്ങനെ മുഴുകി കഴിഞ്ഞ് ഇങ്ങനെ ഉറക്കം വന്നിങ്ങനെ ഉറങ്ങി തൂങ്ങും
ആഹ് ആഹ് ആഹ്
അങ്ങനെ ഇണ്ടാവാറ് ഭക്ഷണം കഴിച്ചിട്ടില്ല നമുക്ക് ഇവടെ ആവണേള്ളൂ ടൈം മോന് കഴിച്ച് ആഹ് മോന് കഴിച്ച് അവന് പനിയും ചൊമയൊക്കെയാണ് അപ്പൊ അവന് വേഗം കൊടുത്തിട്ട് ഓനെ വേഗം ഒറക്കി
ആന്ന് സ്കൂളി പോയിട്ടുണ്ടാവൂലല്ലെ
ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല ഇന്ന് ലീവ് പറ്ഞ്ഞ
ആഹ് ആഹ് ആഹ് അല്ല നോവലൊക്കെ വായിക്കാനെത്ര ദിവസം പിടിക്കും കയ്യാന്
നോവലിപ്പം ഏഹ് ചെലപ്പോ ഒരു മാസം പിടിക്കും വലിയ നോവല നോവലക്കാണെങ്കി ഒന്നൊന്നര മാസം പിടിക്കും അല്ലെങ്കില് ചെറ് ചെറിയെ ചെറുതൊക്കെ ആണെങ്കിൽ പത്ത് നമ്മള് ടൈമിനന്സര്ച്ച് ഫ്രീ ആയിരി
ആഹ് സം ഫ്രീ ആവുമ്പോളണാ വേം വായിക്കാ
ഉം കൂടുതലായിട്ടും ഫ്രീ ആയിരിക്കുമ്പങ്ങനെ ച ആദ്യൊക്കെ ണ്ടായ്നി ഈ അടുക്കള ഡ്യൂട്ടി ചെയ്യുമ്പോ അയിന്റെ എടെക്കൂടെ ഒക്കെങ്ങനെ വായിക്ക ക്കങ്ങല് ഇപ്പോ അതൊന്നും കഴിയില്ല ഇപ്പം മോനൊക്കെ ഇണ്ടായോണ്ടേയ് അപ്പം ഓന്റൊരു കാര്യ കാരിയം നോക്കണം പിന്നെ ഇതി കൂടെ വായനൊക്കെ നടക്കുന്നില്ല അപ്പന്തെയും ഈ ഫ ഓ ഒക്കൊന്ന് ഒയ്ഞ്ഞിര്ക്കുന്ന സമയം നോക്കീട്ട്
ആഹ് ആഹ് ഇങ്ങൾ വായിക്കണ നോവലിന്റെ പേരൊക്കെ ഒരു ബുക്കിലെയ്തി വെക്കല്ണ്ടോ?
ആഹ് ഇന്ക്കിഷ്ടാണങ്ങനെ ഞാൻ ഇത്രേം നോവല് വായ് യ്ച്ചിട്ട്ട്ടുണ്ടാവ്വോ?
ആഹ് അതാണേയ് ഒരു ഇത്രയും നോവല് വായ്ച്ച്ണോ ഇല്ലോ അറിയാൻ വേണ്ടി -
നമുക്കെന്നെ ഒരു ഇത് തോന്നും.
ആഹ്
അപ്രിഷിയേഷന്
അല്ലെയ് അതിൻ അയ് ആഹ് ഇത് അതിന്റെ കൂടെ എന്തെങ്കിലും ചെറിയ അടിക്കുറുപ്പോ അങ്ങനെങ്കി പ്രധാനപ്പെട്ട നമുക്കിഷ് ഇഷ്ടപ്പെട്ട ഭാഗങ്ങളോ
തിരിയാനും വേണ്ടിട്ടല്ലേ അതായത് ഏഹ് എന്തായിരിക്കും ന്ന്ള്ള ആഹ് ആഹ് അങ്ങനെ ചെറുതായിട്ട് നോട്ടൊക്കെ തയ്യാറാക്കും ക്കണ്ട് അപ്പൊ ആഹ് അതിന്റേടെ ഇന്റേതായിട്ടുള്ള ഒരു ഡയറില് ഞാനെന്തിയും അങ്ങന് ത്തെ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കും.
ആഹ് നമ്മക്ക് വീണ്ടും അഹ് അങ്ങനെ എടുത്ത് നോക്കുമ്പോ മ്മള് അങ്ങനൊക്കെ വായിച്ചിനിലേ അതേനിലേ അങ്ങനെ അങ്ങനെ
ആഹ് പിന്നെ ഒന്ന് ഒരു നോവലുണ്ട് അമ്മ ന്ന്ള്ളൊരു നോവല്. അത് അമ്മയെ തേടി അതടിപൊളിയാണ് അതെന്തായാലും ആഹ് വായിച്ചൊന്ന് നോക്കോണ്ടിട്ടോ?
ആഹ് ഇൻക്ക് ഈ വായന അറിണ് ഇഷ്ടല്ല
ഇഷ്ടല്ല പിന്നെ കൂടുതലായിട്ടെന്താണ് ഇഷ്ടം.
ഇന്ക്ക് വീഡിയോ കാണാനാ ഇഷ്ടം. വായന ആദ്യക്കെ നമ്മളെ സ്കൂ സ്കൂള് പഠിക്ക്ണാതിലൊക്കെ ഞാൻ വായിചീനു ഇപ്പൊ തീരെ വായന കൊറവാ പേപ്പർ പത്രം കിട്ടിയാലൊക്കെ വായിക്കും.
ഓഹ് പത്രം വായിക്ക
ഈ നോവലുകളൊക്കെ വായിക്കാനേ
ശെരിക്ക്നും അതൊക്കെ വായിക്കണം അപ്പഴ നമ്മളെ ബ്രെയ്നൊന്ന് നമ്മളെ തലച്ചോറൊക്കൊന്ന് എട്ത്ത് ഒരു താവെള്ളൂ. നമുക്ക് എന്തൊക്കെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെണ്ടാവല്ലോ അപ്പൊ വായനേക്കൂടെ കുറേക്കെ നമുക്കത്
കൊറേ അറിവ്കള്
ഉം അറിവുകള് ലഭിക്കും പിന്നെ ഒരു റിലാക്സേഷനാണ്. ഇതേപോലെ നിങ്ങള് പറഞ്ഞില്ലേ വീഡിയോ കാണുന്നു
ആഹ് ആഹ്
അപ്പൊ നി നിങ്ങക്ക് എങ്ങനെക്കാരം വീഡിയോ കാണുന്നതിലൂടെക്കാരം.
ആഹ് അതായിരിക്കും പക്ഷെ വീഡിയോ ണ് ഞാൻ കുറേ നേരൊന്നും കണ്ടിരിക്കൂല കൊറച്ച് നേരം
ആഹ് പിന്നെ മക്കള് വന്ന് കഴിഞ്ഞാല് പിന്നെ
മക്കള് വന്ന് കഴിഞ്ഞാലൊന്നും വല്യേ താല്പര്യ ത്തി വീഡിയോകളോട് ല്ല ന്നാലും വയനാന്റാട്ടിലും കൂടുതൽ വീഡിയോയാണ് അത്രേയുള്ളൂ.
ഓഹ് ഏതായാലും ഞാൻ പറഞ്ഞ ആ പ്രിഫറീതാ ബുക്കൊന്ന് വായിച്ചോക്കോണ്ടുട്ടോ അമ്മയെ തേടി അമ്മയെ തേടി അത് വല്ല്യ നോവലൊന്നല്ല ചെറിയ ന നോവലാ പക്ഷെ എന്നാലും ഇങ്ങനെ ഹേ വായിക്കുമ്പം നമുക്ക് ആ ഇത് മനസ്സിലോട്ട് ഇങ്ങനെ വരും ആ സ്റ്റോറി
ആ ആഹ്
അപ്പൊ അ എന്തായാലും തീർച്ചയായിട്ടും അത് വായിക്കാൻ നോക്കണട്ടോ.
നല്ല അടിപൊളി സ്റ്റോറി ആയിരിക്കുംല്ലെ?
ആഹ് അടിപൊളിയാണ്.
ഇങ്ങളേല് ഇണ്ട അതി അത് ആ ബുക്ക്
എന്റെയില എന്റെ വീട്ടിലുണ്ടായിരുന്നു ഞാനിപ്പോ ആഹ് ആഹ് ഭർത്താവിന്റെ വീട്ടിലല്ലേ അപ്പൊ ഇവിടെ ഒന്നുംല്ല ഇവിടെ വേറെ നോവലാണുള്ളത്
ആണ്ല്ലേ?
ആഹ്
അല്ല നിങ്ങളെ കയ്ൽണ്ടെങ്കി ഞാൻ കൊന്ന് നിക്ക് ഒന്ന് അയച്ചു തരോ അറിയാനായിരുന്നു
നോക്കട്ടെ ഞാൻ ലിങ്ക് എന്തെങ്കിലും ചെയ കിട്ടോന്ന് നോക്കട്ടെ ഗൂഗിളിൽ ന്ന്. അങ്ങനെയാണെങ്കി ഫോണില് നോക്കി വായിച്ചാലും മതിയാലോ.
ഓ ആയിക്കോട്ടെ ഇന്നങ്ങള് അങ്ങനെന്നാ വിട്ടു തര നിങ്ങള് പറഞ്ഞ പ്പ ഒരു ആകാംക്ഷ വായിക്കാന്.
അതെ അതെ അപ്പൊ അങ്ങനെ വായിച്ചു നോക്കിയാൽ മതി പിന്നെ നമുക്ക് എന്ത് ചെയ്യും വീണ്ടും വീണ്ടും അടുത്ത അടുത്ത സ്റ്റോറി എന്തായിരിക്കും അടുത്തത് എന്തായിരിക്കുന്ന ഒരു തോന്നലായിരിക്കും. അപ്പൊ നമ്മളെന്ത് ചെയ്യും അത് കംപ്ലീറ്റ് വായിക്കും
ഒന്ന് കൂടി താല്പം പര്യം തോന്നു
ആ താൽപര്യം കൂടി കൂടി വരും.
കടി വരും ആഹ് അ ഒന്ന് വായിക്കണം ഇന്നാല്. ഓ വായിക്കണം വായിക്കണം.
എന്തായാലും ഒന്ന് അതിന്റെ ലിങ്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ ഫോണില് നോക്കി വായി ക്കുമ്പ എന്താറയോ കണ്ണിന് ഇങ്ങനെ ഒരു ഒരു മങ്ങലൊക്കക്കാരും ഒരു അങ്ങനത്തെ ഒരു - ആ ഇത് ഇണ്ടോ കൂടുതൽ സമയം ഫോണിൽ നോക്കി-
കൂടുതൽ നേരം എന്നോട് കണ് കയ്യൂലാ കേട്ടോ നിങ്ങള് വീട്ടി വരുമ്പോൾ ഒന്ന് വിളി ച്ച മതി
ആഹ് അങ്ങനെ എന്തോ ഒക്കെ പറഞ്
അപ്പൊ ഞാൻ വരരാം ആഹ് ആഹ് അപ്പൊ ഞാൻ അഡ്രസ്- പറഞ്ഞ നിങ്ങള് ഒന്ന് അയച്ചു തന്നാൽ മതി തിരിച്ച് ഞാൻ അങ്ങോട്ട് തിരിയക്കണ്ട്.
ആഹ് ആയിക്കോട്ടെ അങ്ങനെ ചെയ്യാം മറ്റെന്താറിയോ ഫോണില് നോക്കി കഴിഞ്ഞാ- എന്ന് പറഞ്ഞാല് നമുക്ക് തലക്ക് തലവേദനയും അതുപോലെ കണ്ണന് ഒരു-
അതാണ് അധികം നേരം വായിക്കാൻ ചെലപ്പോ നമ്മുക്ക് ഒന്ന് കൊറച്ച് വായിക്കുമ്പോ തന്നെ അതിന്റെ ബാക്കി വായിക്കാനുള്ള താൽപ പര്യം തോന്നല്ലോ അപ്പൊ കൊറ നേരം ഫോണില് വായിച്ചാല്- ആഹ് അതാണ് അതാ.
നിങ്ങളെ നാട്ടില് ലൈബ്രറി ഉണ്ടോ?
നാട്ടില് ലൈബ്രറി ഞങ്ങെനെ ഇതു വരെയും വായിക്കാത്തോണ്ട് അതിനെ കുറിച്ച് - എനിക്ക് അറിയില്ല
ഇണ്ടാവാ മതിയാകും നമ്മുടെ ഓരോ ഏഹ് ഈ ക്ലബ്ബ് ഒക്കെ ഇണ്ടാവല്ലോ ഈ ക്ലബ്- ബ്ബ് അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക്- ഓല് ഓലു ഇങ്ങെനത്തെ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ
ആണ് അല്ലേ ഒന്ന് പോയി അന്വേഷിക്കണം. അങ്ങനെ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കട്ടെട്ടോ കിട്ടാണെങ്കിൽ. നിങ്ങളെ ഞാൻ വിളിക്കാം
ആഹ് അപ്പ അവരെടെ അടുത്ത് ഉണ്ടാവും കൊറെ ബുക്ക്‌
ആഹ് ആഹ്.
ഏയ് ആഹ് അയ് ശരിയാ.
ആഹ് എന്നാ ശെരി ആ ഓക്കെ.
ആഹ് ഓക്കെ, താങ്ക് യു.